ഹലോ
ആഹ്‌ എന്താണ് വിശേഷം സുഖായിരിക്കുന്നോ
സുഖായിട്ടിരിക്കുന്നു
ഉം ആഹ് സുഖായിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല
വീട്ടിലാരെക്കെണ്ട്
വീട്ടില് ഞാന്ണ്ട് ഇന്റെ ഹസ്ബന്റ് മകന്ണ്ട്
അ
മകൻ ബി എസ് സി കംപ്ലീറ്റ് ചെയ്തു ഇപ്പോഎം ബി എക്ക് പ്രിപ്പയർ ചെയ്യാണ്
നിങ്ങളെ ജോലി വല്ലതും ചെയ്യുവാണോ
ഇല്ല ഇല്ല ഹൗസ് വൈഫ്‌ ആണ്
വീട്ടിലാണോ
ആ‌ അതെ അതെ
ആ ഞാൻ ജോലിക്ക് പോയ്ക്കൊണ്ടിരുന്നു ജോലിക്ക് പോയ്ക്കൊണ്ടിരുന്നു ഇപ്പഴാണ് രണ്ടാമ ത്തെ കുഞ്ഞ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർലാണ് ജനിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏ എനിക്ക് കൊറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിരുന്നത് കൊണ്ട് ജോലി റിസൈൻ ചെയ്തു ജോലിയിൽ നിന്നും രാജിവെച്ചു
ഒ ഓ ഓ അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാ
ആഹ് ആരോഗ്യ പ്രശ്നം ന്ന് പറയുമ്പോ നമ്മള് ഗർഭിണിയായി ക്കുമ്പോ ഉള്ള പ്രശ്നങ്ങള് ണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ കൊറച്ച് കോ നല്ല ഉം എനിക്കതിന്റെ മലയാളം വാക്ക് അറിയത്തില്ല ആ
അല്ല പ്രസവത്തിന് ബുദ്ധിമുട്ടുകള് ഇണ്ടായിരുന്നോ
ആ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ട്ന്ന് പർ പറഞ്ഞ എന്റെ രണ്ടാമത്തെ കുഞ്ഞാണ്ത് ആദ്യത്തെ കുഞ്ഞ് അപേക്ഷിച്ച് നോ ക്കുവാണെങ്കി രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോ സത്യം പറഞ്ഞ നരകം കണ്ടൂന്ന് പറയാ
ഒ ശ്ശോ അത് സാധാരണ പ്രസവം അല്ലായിരുന്നു
സാധാരണ പ്രസവംന്ന് പറഞ്ഞാ എന്റെ വയറ് കണ്ടാ എരട്ട കുട്ടികള് പോലെ എരട്ടക്കുട്ടികളല്ല മൂന്ന് കുട്ടികൾ ഉണ്ടെന്ന് പറയും അത്രയ്ക്കും വല്യ എല്ലാരു എല്ല ഇഞ് പോവുമ്പോ എ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോ പ്രസവിച്ച ശേഷം പ്രസവിച്ച ശേഷം നമ്മുടെ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ
ആ‌ അത് പോവുന്നത് ഓക്കെ ആ മൻസ്സിലായി
ഒരു വല്യ ഒരു കുഞ്ഞിന്റെ കൂടെ കെടക്കുന്ന
ആ മറുപിള്ള
ആ മറുപിള്ള ആ മറുപിള്ളയുടെ തൂ ക്കം അരക്കിലോയില് കൂടുതൽ ഇണ്ടായിരുന്നു
ഓഹ്‌
അതൊന്ന് പിന്നെ കുഞ്ഞിന് കുഞ്ഞിനന്നല്ല എനിക്ക് പ്രസവ സമയത്ത് പ്രമേഹം ഉണ്ടായിരുന്നു പ്രമേഹന്ന് പറഞ്ഞാ ആദ്യത്തെ കുഞ്ഞിനെങ്ങനെയായിരുന്നു അതേപോൽ തന്നെണ് രണ്ടാമത്തെ കുഞ്ഞിന്
അത് ഈ ഗർഭത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ശു താണ്
ആ അത് നേര്ത്തെ ഇള്ളതല്ല പക്ഷെ ആദ്യത്തെ ആദ്യത്തെ സമയത്ത് അപേക്ഷിച്ച് നോക്കുമ്പോ രണ്ടാമത്തേതിന് വളരെ വളരെ കൂടുതലായിരുന്നു അതുപോൽ തന്നെ കാൽല് നീര് മന്ത് വന്നവരെ പോലെ ആയ്രുന്നു കാല് കാല് രണ്ടും, നല്ല നീര്ണ്ടായിരുന്നു ഹപ്പൊ അതുകൊണ്ട് തന്നെ ആ, കൊർച്ച് പാടായിരുന്നു അങ്ങനെ ആം
വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ
കുഞ്ഞിന് നാല് കിലോ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇന്റത് സുഖപ്രസവായിരുന്നു. ആ അതാണ് രസം നാല് കിലോ അത് ആശുപത്രി കെടന്ന് കരച്ചിലോട് കരച്ചില്, എനിക്ക് സുഖപ്രസവം വേണ്ട എനിക്ക് കത്തി കൊണ്ട് കീറിയാ മതി കാരണം ഞാൻ വിചാ, ആ ഇഞ്ചക്ഷനൊക്കെ തരു അല്ലോ ഇഞ്ചക്ഷ തരുമ്പോ നമ്മള് മയങ്ങികെടക്കുവല്ലോ അപ്പൊ ഒന്നു അറിയത്തില്ല ആ, ആ പ അത് പക്ഷേ സുഖ പ്രസവം അന്നേരത്തേക്കുള്ള വേദന ഉണ്ടെങ്കി പോലും ഒരു തവണ സുഖ പ്രസവം അനുഭവിച്ചാണ്, സിസേറിയൻ എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പൊ അതും കൂടെ ഒന്ന് അനുഭവിച്ച് വന്ന വിണ്ടും ആയല്ലോ, അപ്പൊ അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ. അ വല്ലാത്താ ആഗ്രഹം ആയിപ്പോയി. എന്നിട്ട് ഞാൻ എടക്കെടവ്. ഭയങ്കര കരച്ചില്, എനിക്ക് സിസേറിയ മതി എനിക്കരു സുഖപ്രസവം വേണ്ട സുഖപ്രസവം ആണന്നുണ്ടങ്കി എനിക്ക് പ്ര സവിക്കാൻ പറ്റത്തില്ല കാരണം ഡോക്ടർ നേ നേരത്തെ പറഞ്ഞായിരുന്നു ഒമ്പതാം മാസം നമുക്ക് ഹ് കുഞ്ഞിന്റെ അനക്കൊക്ക നോക്കുവല്ലോ. അപ്പൊ പറഞ്ഞു കുഞ്ഞിന് മൂന്ന് അറുന്നൂറുണ്ട് കിലോ മൂന്ന് അറുന്നൂറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏ നമുക്ക് സുഖപ്രസവം സാധ്യമല്ല. ആഹ് സാധ്യമല്ലാന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഷുഗർ പ്രമേഹം കൂടുതലായതുകൊണ്ട് എന്നെ കൊണ്ട് ആശുത്രില് ആ അവര് ഇട്ടു. ഒരു മാസം ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ ഏ ഡോക്ടറിന്റെ അനാസ്ഥയാണ്. ഡോക്ടർ ഇല്ല ഇപ്പം രാത്രി ഞാനവിടെ സ്റ്റേ ആണ ല്ലോ ആശുത്രില്. അപ്പൊ അവിടെ ആയിരുന്നപ്പോ ഗുളിക മാറി തന്നു. എനി ക്ക്‌. എച്ച എന്റെ അടുത്ത പേഷ്യ, ൻ എന്റെ അടുത്ത രോഗിക്ക് കൊടുക്കേണ്ട ഗുളികയായിരുന്നു. വേദന വരാൻ വേണ്ടിയില്ലേ എന്ന് വെച്ച എനിക്ക് ടെയ് ദേവസ് ദെവസായിട്ട് പ്രസവിക്കാൻ പറ്റുന്നില്ല കാരണം വയറ് വലുതായി.
ഉം.
അങ്ങന എന്റെ അടുത്ത് അവിടെ രോഗിക്ക് കൊടുക്കേണ്ട വേദന വരാം കൊടുക്കേണ്ട ഗുളിക എടുത്ത് എനിക്ക് തന്നു.
ഇത്രക്കും ഇതായിട്ടൊക്കെ ചെയ്യുന്ന എങ്ങനെയാ. ഇത്രക്കും അതെങ്ങനെ ചെയ്യാം പറ്റുന്നെ.
ആ ആശുപത്രി ആശുപത്രിയുടെ പേരൊന്നും പറയുന്നില്ല. പേര് അവസാനം ഞാൻ പരാതിയൊക്കെ കൊടുത്തു. അപ്പൊ ഗുളിക, തന്നത് പോട്ട് അപ്പൊ വേദന വന്ന് നമുക്ക് പ്രസവിപ്പിക്കണോല്ലോ. അപ്പൊ എനിക്ക് സിസ് സിസേറിയൻ ആണ് പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിട മറ്റേ ഡോക്ടറും ഇല്ല നമുക്ക് മറ്റേ എന്റെ മലയാളം എനിക്കറിയത്തില്ല. നട്ടെല്ലി ഇഞ്ചഷഎടുക്കുന്ന ഡോക്ടറുണ്ടല്ലോ ആ ഡോക്ടറു ഇല്ല. ആ ഡോക്ടറ് ഇല്ല. ഡോക്ടർ തീർത്ഥാടനത്തിന് പോയി. അപ്പോ എനിക്ക് വേദന കൊണ്ട് എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പ്രസവിച്ചേ പ റ്റുവൊള്ള് പക്ഷെ എന്നെക്കൊണ്ട് കെടത്തിയിട്ട് ഓ മറ്റത് ഓപ്പണും ആവുന്നില്ല. അപ്പ അതുകൊണ്ട് ഏ പിന്ന എന്റെ ആ ഹസ്ബന്റ്, എന്റെ ഭർത്താവ് നാട്ടിലില്ല. ഭർത്താവിന്റെ കൂട്ടുകാരനാണ് കൂടെ ബൈസ്റ്റ കൂട നിന്ന് കൂട്ട കൂട്ടിനായിട്ട് വന്നത്. കൊണ്ടു പോകാനായിട്ടാവന്നേ അപ്പൊ എന്റെ വേദന കണ്ടിട്ട്. അവിടെ പോയിട്ട് വഴക്കൊണ്ടാക്കി. ഡോക്ടറിന്റെടു ത്ത് പോയിട്ട് വഴക്ക്‌ണ്ടാക്കി എന്താണ് ഇയ്യാള് കാണിച്ചത്. ന്നി എന്തേയ്യ്ന്നറപ്പോ എന്നേ പിന്നെ പെട്ടെന്ന് കൊണ്ടോവാം പറഞ്ഞ് അല്ലെങ്കി അവര് തന്ന ആംബുലൻസ് എല്ലാം റെഡി യാക്കി തന്ന് ഒന്നെങ്കി പെട്ടെന്ന് കൊണ്ടു പോന്നെ ആ വേറെ വല്യ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് ഹോ, സർക്കാർ ഹോസ് റ്റൽ പോലെ തന്നെവലിയ ഹോസ്പിറ്റല് അവിടെ കൊണ്ടോയി. അവിടെ കൊണ്ടോയപ്പോ അവിടെന്ന് ആംബുലൻസി തന്നെ വിട്ട് അവിടെ കൊണ്ടുപോയപ്പ ആ ഡോ, ഡോക്ടർ എനിക്ക് പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ സിസേറിയൻ തന്നെ വേണമെന്ന് പേപ്പറിൽ എഴുതിത്തന്നു. അവിടെ കൊണ്ടോയപ്പോ അവർക്ക് ഒരേ വാശി സുഖപ്രസ യെടുപ്പിച്ചെടുക്കും അവ ആ അവർ ക്ക്‌ വാശി ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് വന്നു പോയി കഴിഞ്ഞാ ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ മറ്റേ അല്ല മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ അതുകൊണ്ട് പേടി ക്കൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ടുപോയ് എട്ട് മണിക്കൂറിട്ട് വേദന അനുഭവിച്ച് എട്ട് മണിക്കൂർ ഞാൻ അവിടെ കെടന്ന് വേദന വേദന വരുന്നുണ്ട് പ്രസവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈ റൂം മാറി അപ്പുറത്തെ റൂമ അപ്പറത്തെ മുറി മാറി ഇപ്പറത്തെ മുറി അങ്ങനെ കൊണ്ടുപോയി കഞ്ഞി മാത്രം തന് എനിക്ക് വേറെ ഒന്നും തന്നില്ല അങ്ങനെ ഒരു വിധത്തില് പ്രസവിച്ച് കുഞ് പുറത്ത് വന്ന് പൊറത്ത് വന്നപ്പോ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വയറ് സത്യം ഞാൻ പറഞ ഇനി ഞാൻ ഈ സ്ഥലം കേറത്തില്ലന്ന് പറഞ്ഞ ആദ്യത്തെ കുഞ്ഞിന് ആദ്യത്തെ കുഞ്ഞിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒന്നുല്ലായിരുന്നു എനിക്ക് ഒരു വേദനയില്ല വേദനയില്ല എന്നല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയെല്ലാം പെട്ടെന്ന് തീർന്നു പക്ഷെ രണ്ടാമത് പാട് പെട്ട്
അയ്യോ എന്നിട്ട് എന്നിട്ട് അതിനൊരു പേര് സുഖപ്രസവോന്
സത്യം എല്ലാരും പറയും സുഖപ്രസവായിരുന്നല്ലേ ആ പ്പൊ നന്നായി ആർക്ക് സുഖം ആർക്ക് സുഖം ഭർത്താവിന് സുഖം വീട്ടുകാർക്ക് സുഖം
അത്യന്നെ ഇത്രയൊക്കെ വേദന സഹിക്കാന്ന് പറഞ്ഞാ ഒരാളുടെ ജീവിതത്തിൽ വല്ലാത്ത വല്ലാത്ത ഒരു ജീവിതണല്ലേ നമ്മുടെ ക്കെ എന്റെ ആണെങ്കി ഇപ്പ ദേ ഒന്നര വർഷം
പെണ്ണായി പിറന്നതിനു ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ദിവസാന്ന് പക്ഷെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ അതെല്ലാം മാറി എന്നാപോലും അന്നേരം അനുഭവിച്ച അത്രയും നേരം അനുഭവിച്ച വേദന അത് പോരാത്തേന് ഒരു ദിവസം നാലഞ്ച് ഇഞ്ചക്ഷൻ
അതെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് പറയും ഓ ഓപ്പറേഷൻ ഇപ്പ ഓപ്പറേഷൻ ചെയ്യാ ണെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കലും ഈ നീടിലിടുന്നതും ഹോ എന്റെമ്മേ
ഞാൻ കള്ളം പറയാൻ ആശ ആശുപത്രിയിൽ നിന്ന് ചാടിയത് നമ്മള് സുഖപ്രസവാബം മൂന്ന് ദിവസംശുത്രിക്ക കെടക്കണോലോ ഞാൻ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞത് കള്ളംന്ന് പറയുമ്പോ എന്റെ അമ്മായിമ്മടെ അമ്മായിമ്മടെ അനിയന്റെ മോളുടെ ഭർത്ത ത്താവിന്റെ അച്ഛൻ മരിച്ചു തൂങ്ങി മരിച്ചുന്ന്
പോയി
ആ് അമ്മായി അമ്മേടെ അനിയന്റെ മോൾദേ ഭർത്താവിന്റെ അച്ഛൻ തൂങ്ങി മരിച്ചു തൂങ്ങിമരിച്ചപ്പോൾ അപ്പ ഈ ന്യൂസ് ഈ വാർത്ത കേട്ടു രണ്ടാം ദിവസം രണ്ടാം ദിവസംമാണ് എനിക്ക് പേടിയന്ന് പറഞ്ഞാൽ ഈ പഠിക്കാൻ വരുന്ന പിള്ളേരുണ്ടല്ലോ ഈ പഠിക്കാൻ വരുന്ന പിള്ളേര് കുത്തി കളിക്കാനാണ് നമ്മുടെ കൈയിൽ ഉ ഓ ഞാൻ കൊച്ചിന ആ കൊച്ചിനെ ഞാൻ വിളിക്കാവാത്ത തീറില്ലന്ന് വച്ചാ എത്താൻ പറയുമ്പോ ആ കൊച്ച് വേറെ എവിടെയും ഞാനും എനിക്ക് ഇത് എടുക്കാൻ അറിയാം
ഹലോ
എന്ന് വെച്ചി കയിൽ നിന്ന് ബ്ലഡ് വരെ വന്ന അവസ്ഥാണ് കൈ ഇണക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഇത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ സ്വന്തം അമ്മയുടെ സ്വന്തം അനിയൻ മരിച്ചു പോയേ റ്റ ഞങ്ങളുടെ വീട്ടിലാണ് ബോഡി കൊണ്ടുവ വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറ കുറഞ അവിടെ ഒന്ന് ചാടി
എനിക്കേ ഇപ്പൊ ഈ അടുത്തഓഗസ്റ്റില് രണ്ടു വർഷം എന്റെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടേ അപ്പോ അത് റിമൂവ് ചെയ്തതല്ലായിരുന്നു എന്റെ പ്രശ്നം അതിന് ശേഷം എനിക്ക എടുത്ത് ഇഞ്ചെക്ഷൻസും ഈ നീടിലിടുന്നതും എനിക്ക് വെയിൻ കിട്ടാണ്ട് എന്റെ കയൊക്കെ കുത്തി പൊളി
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ യൂട്രിസ് റിമൂവ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനല്ലേ
അല്ല എനിക്കൊക്കെ ഏജുണ്ട് എനിക്കതിനകത്ത് മറ്റേ ഇത്ണ്ടായിരുന്നു ഫൈബ്രോഡ് ഉണ്ടായിരുന്നു അത് വളർന്നൊണ്ടേ ഇരിക്കുവായിരുന്നു ഞങ്ങൾക്കൊരു എന്റെ എനിക്ക് എന്താ പറയ എന്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം ആ ഈ സംഭവം ഉം ബുദ്ധിമുട്ടാകും എന്താ ഫ്യൂച്ചറില് അതുകൊണ്ട് അത് മാറ്റിയതാ ഭയങ്കര ഇഷ്യൂസായിരുന്നു പിരീഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു
ഓ ആ അല്ല ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്നറിയാവോ ഈ ഗർ നിരോധനത്തില് യൂട്രസ് മാറ്റിക്കളഞ്ഞാലും കുഴപ്പമില്ല യൂട്രസിലല്ലേ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് മാറ്റിക്കളഞ്ഞാലും കുഴപ്പില്ലന്ന് പറഞ്ഞു പക്ഷെ യൂട്രസ് മാറ്റിക്കളഞ്ഞാലും വേറെ ട്യൂബിന്റെ അകത്ത് കുഞ്ഞുങ്ങളൾ ജനിച്ചു എന്ന് പറഞ്ഞൊരിതും ഉണ്ട്
യൂട്രസ് ഇപ്പ ഓവറി മാറ്റുവാണെങ്കിൽ ഇഷ്യൂ ഇല്ല ആ യൂത്ത് ആ ഈ യൂട്രസ് മാത്രമാണ് മാറ്റണങ്കിലാണ് ഈ ട്യൂബൊക്കെ വരുന്നത് ഓക്കെ ആ യൂട്രസിന്റെ കൂടെ ഓവറി കൂടി മാറ്റുവാണെങ്കിൽ കൊഴപ്പ ഇല്ല അങ്ങനെ ആ ട്യൂബറ്റന് ഇത് വരില്ല പക്ഷെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ യൂ ട്രസ് ഒന്നും റിമൂവ് ചെയ്യരുത് കേട്ടോ അത് അതി ഭയങ്കര ബുദ്ധിമുട്ട് ഞ
അല്ല ഞാൻ കേട്ട ഞാൻ കേട്ടിട്ടുണ്ട് ഈ യൂട്രസ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ചൂട് സഹിക്കാൻ പറ്റ ത്തില്ല എപ്പോഴും വേർത്ത് വേർത്ത് അങ്ങനെയാണോ
ആണ് ആണ് ഹോട്ട് ഫ്ലാഷ്ന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാനൊക്കെ എഏ സി ഇട്ട് കിടന്നിട്ട് രാത്രി മിനിമം ഒരു മൂന്ന് വട്ടം എണീക്കും വേർത്ത് കുളിച്ച്
അത്രയും ആ ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പ പറയും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റില്ല പക്ഷെ വേറെ വഴിയില്ലായിരുന്നു അത് കാരണം മാറ്റിയേ പറ്റുള്ളൂ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ നമ്മളെ ശരീരത്തിന് യാതൊരുവിധ ഊർജ്ജം ഉണ്ടാവില്ല നമ്മൾ ഭയങ്കരായിട്ടിങ്ങനെ എപ്പഴും ക്ഷീണമാണ് ബോഡി പെയിനാണ് പറയാമ്പറ്റത്തില്ല അത്രെ ബുദ്ധിമുട്ടുകളൊണ്ട് അപ്പോ ഉം മാക്സിമം എന്തിങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുവാണെങ്കിആദ്യമേ കാണിച്ചതിന്റെ ട്രീറ്റ് മെന്റ് എടുക്കാ ഒരിക്കലും അത് കൊണ്ട് നടക്കരുത് ആ അതെപ്പഴും ശ്രദ്ധിക്കണം അല്ലാ ഞാനാദി അറിയാവുന്നവരൊടൊക്കെപ്പറയും ചെ ലപ്പോഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഓ കൊഴപ്പമില്ല മാറും എന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ ആൾക്കാര്
അതെയതെ
അ അത് അങ്ങനെ ചെയ്യര്തൊരി ക്കലും ഞാനെക്കെ പല പ്രശ്നങ്ങള് കാരണം ഇങ്ങനെ പത്ക്കെ പത്ക്കെ പിന്നെക്കാണിച്ച് ലേറ്റായി കാണിച്ചു അങ്ങനെയക്കെയാണ് ഇത് ചെയ്യേണ്ടി വന്നത് അപ്പത് ഒറ്റുപാട് പ്രശ്നാണ് കേട്ടോ സഹിക്കാൻ പറ്റില്ലാ
അതല്ലാതെ അതല്ലാതെ ഈ യൂട്രസ് മാറ്റിക്കളയുന്നതല്ലാതെ ഇ മറ്റ് ഒരു സംഭവം ഉണ്ടല്ലോ കോപ്പർടീ എന്ന് പറഞ്ഞസംഭവം ആഹ് ആഹ്. അത് ഈയിടക്ക് വാർത്തയില് വന്നായിരുന്നോ ഒരു കുഞ്ഞ് ഒരു അമ്മ പ്രസവിച്ച് കൊച്ച് ച്ച് വന്നത് കോപ്പർട്ടി